ഹലോ ആഹ് കേക്കാം കേക്കാം
എന്തൊക്ക വിശേഷം സുഖായിരിക്ക
ആഹ് സുഖായിട്ടിരിക്കുന്നു ആഹ് ഞാനീ ഇപ്പൊ അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെ കിട്ടിയട്ടോ എന്തോ ആഹ്
എങ്ങനെ എന്താ പറഞ്ഞ
അല്ല അപ്ഡേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷമാ കോള് കിട്ടിയത്
ആഹ് അതെല്ലേ അപ്പൊ നമുക്ക്ന്ന് ഉത്സവങ്ങളെ കുറിച്ച് പറയാല്ലേ
ആഹ്‌ പിന്നെന്താ പറയ
എങ്ങനെ നിങ്ങള അടുത്തൊക്കെ ഉത്സവങ്ങൾ ഉണ്ടാവാറുണ്ടോ
ആ പിന്നില്ലേയൊ അതല്ലേ ഉള്ളു കൊല്ലത്ത് കൊല്ലമാണ് സ്ഥലം
ആഹ്
അവിടെ കൂടുതലും ഉത്സവങ്ങളൊക്കെ ഉള്ള നാടാ
ആഹ് ഈ വർഷത്തെ ഉത്സവങ്ങളെല്ലാം തീർന്ന് ഒട്ടുമിക്ക അമ്പലങ്ങളിലെ
ആഹ് ഉത്സവങ്ങൾ പറയാലോ ജാതി മതം ഇല്ലാതെ അങ്ങനെ ആഘോഷിക്കുന്ന ഒരു കാര്യം ആണല്ലോ എല്ലാവരും മുസ്ലിംസും ഹിന്ദുസും ക്രിസ്ത്യൻസൊക്കെ ഒരുരിമിച്ചിന്ന് ആഘോഷിക്ക ഉത്സവങ്ങൾ എല്ലാവരും ഉണ്ടാവും എല്ലാത്തിനും എല്ലാ ഉത്സവത്തിനും എല്ലാവരും ഒരുമിച്ച് കാണാം
അതെ അതെ അതെ പിന്നെ എന്തെല്ലാം കാഴ്ചകൾ കാണും
അതെ
പിന്നെ ഗാനമേളയും കച്ചവടക്കാർ പിന്നെ അമ്പലങ്ങൾ ഒരുക്കിയിരിക്കുന്നത്
അതെ ആനന്റെ വരവ് അതേപോലെ കൊറെ കച്ചവടക്കാരുണ്ടാവും ചെണ്ടമേളം കൊറെ കച്ചവടക്കാര് ചെറിയ ചെറിയ കച്ചവടക്കാര്
അതെ മ പിന്നെ ഗാനമേള ഡാൻസ് ട്രൂപ്പ് ഡാൻസള്
പ്രധാനപ്പെട്ട ഒരു ഭാഗാണ് വെടി ക്കട്ട്
വെടടിക്കട്ട് ആ തൃശ്ശൂർ ഇത് സ് തൃശ്ശൂർ തന്നെ
കാണ കാണ ഭയങ്കര ഇഷ്ട്ടാ ഞങ്ങള് മലപ്പുറം
മലപ്പുറം
ഇവിടെ പൊതുവേ ഉത്സവങ്ങൾ കുറവാണ്
ആഹ് ആഹ് ആഹ്
അങ്ങ വേറെ സ്ഥലങ്ങളിലേക്ക് പോണം ഉത്സവങ്ങൾ കാണാൻ ഇവിടെ ഉണ്ടാവ ചെറിയ ചെറിയ അമ്പലങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ഉത്സവങ്ങള് അങ്ങനെയുള്ള ഉത്സവങ്ങൾ ഉള്ളൂ അത് വലിയതൊന്നുല്ല ഇപ്പൊ തൃശ്ശൂർ പൂരം പോലത്തതൊക്കെ വരണെങ്കി അങ്ങോട്ടൊക്കെന്നെ പോണല്ലോ കാണാൻ
അതെ അതെ അതെ ഞങ്ങളുടെ ഈ നാട്ടില് കൂടുതല്
അടുത്ത
ആഹ് ഇവിടെ കൊല്ലത്തക്ക മെയിൻ ഉത്സവമാണ് മെയിന് അതെ അതെ എല്ലാ തൊട്ടടുത്ത ക്ഷേത്രങ്ങളാണ് അവിടെ എല്ലാം ഉത്സവങ്ങള് പരിപാടികള് പി ഇപ്പോൾ ട്രെൻഡആയിക്കൊണ്ടിരിക്കുന്ന കൈകൊട്ടി കളികൾ അങ്ങനെയൊക്കെ
അഞങ്ങനെ മുസ്ലിംസ് ആണ് അതേപോലെ ഞങ്ങളതിലുണ്ട് ഞങ്ങളുടെ ഉത്സവങ്ങന്ന് പറഞ്ഞ നേർ ച്ചകളാണ്
അതെ അതെ അതെ അതെ ആഹ് അതും ഞങ്ങളുടെ അടുത്ത് ഇവിടെ വീടിന്റെ അടുത്ത് തന്നെ ഉണ്ട് പള്ളികള്
കാണാനുണ്ടാവും എല്ലാരും ഉണ്ടാവും അയനും ഉണ്ടാവും
പരിപാടിയുണ്ട് ഇങ്ങളെ
ആ അതെന്നെ ഞാനിപ്പൊ കേൾക്കാട്ടോ അതെന്താണ് പരിപാടി എന്താണ് എങ്ങനെയാണ്
ഞങ്ങ ഇവിടെന്ന് വെച്ചാല് നിറയ കച്ചവടക്കാരാ പിന്നെ പണ്ട ന്ന് വെച്ചാ ആനയൊക്കെ വരുവായിരുന്നു ഇപ്പം പിന്നെ ആനൊക്കെ നിർത്തലാക്കി ഇപ്പം കച്ചവടക്കാര് പിന്നെ പള്ളിൽ ഓരോ പരിപാടികൾ അങ്ങനെയൊക്കെ ഇണ്ട് ഇങ്ങനെ നിങ്ങളുടെ ദഫുട്ട് അങ്ങനെയൊക്കെയള്ളൂ
അങ്ങനെയൊക്കെ ഉണ്ടാവട്ടെ ആഹ് ഞാ വള ഒരു പ്രധാനപ്പെട്ട കാര്യം ദൊഫ്മുട്ടെ അറബന ഇതൊക്കെ നിങ്ങളെ വിശേഷങ്ങൾ വരുമ്പോ കോൽക്കളി അതൊക്കെ
കളി ആ് അ കൂടുതല അങ്ങനത്തുള്ള പരിപാടികളൊക്കെയ കണ്ടുവരുന്നത് ഉം
അതേപോലെ ഞങ്ങൾ നേർച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുല്ലോ
ആ ഉണ്ട് ഉണ്ട് അത് പറയാ ഉം അതെ
ന്നിലെ
കൊല്ലത്ത് ഇവിടെ സത്യം പറഞ്ഞ കൊല്ലത്ത് ഈ നാട്ടില് ആഹ് നാട്ടിലെ ഈ നാട്ടിലെ പ്രത്യേകതയെന്ന് വെച്ചാൽ പള്ളി ഒരു മുസ്ലിം പള്ളി ഉണ്ടെങ്കി ഒരു ക്രിസ്ത്യാനി പള്ളിയുണ്ട് അത് കഴിഞ്ഞ് ഒരമ്പലവുണ്ട് അങ്ങനെ അടുത്തടുത്ത് അതൊരു പ്രത്യേകതയാ ഞങ്ങടെ ഈ നാ ട്ടില്. അതീ കൊല്ലത്ത് വരുമ്പോ നല്ലായിട്ട് കാണാ ഒരു കാഴ്ച. കൊല്ലത്തന്നെ പല സ്ഥലങ്ങളിലായിട്ട് അങ്ങനെ ഒരു കാഴ്ചയുണ്ട്. ഉം എ നല്ല ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട് ഒരുപാട്
ഞങ്ങളിവിടെയുണ്ട് ട്ടോ അടുത്തടുത്ത് പള്ളി അമ്പലം അങ്ങനെ ക്രിസ്ത്യൻസ് കുറവാട്ടോ ഈ ഞങ്ങളീ ഭാഗത്ത്. ഞങ്ങൾ നിക്ക്ണ ഭാഗത്ത് മല പ്പുറത്ത്ണ്ട്. ഞങ്ങളെ ഈ ഭാഗത്ത് കുറവാണ് ഞങ്ങളെ പള്ളികളൊന്നും അങ്ങനെ
കോറവ് ആഹ്
ഇപ്പ ഞങ്ങള് താമസിക്കുന്നട്ത്ത് കൂടുതലും ഇങ്ങനെ നിങ്ങടെ ആൾക്കാര് പള്ളി ഇതൊക്കെയുണ്ട്. ഏഹ് രാവിലെയും ഏഹ് മൂന്നു നേരത്തത് വാങ്ക് വിളികള് അ ക്കെ എനക്കറിയാം. അങ്ങനെ ഇവടെ പ്ര ത്യേകതകളുണ്ട് പള്ളികളായാലും അമ്പലങ്ങളായാലും ഇല്ലിയോ
സവംന്ന് പർഞ്ഞത് എല്ലാര്ക്കും ഒരേ പോലെ ല്ല. ഇത്ങ്ങനെ മ തം നോക്കിട്ടില്ല വേറെവേറെ ഈ നമ്മള് എല്ലാതിലും എല്ലാവരിം കാണാം
പാടേയില്ല ആഹ് ഇല്ല
എല്ലാരും ഒരേ പലേ പലേ ആളുകളിം അറിയാൻ അറിയാൻ പറ്റും. നമ്മളിങ്ങനെ പോകുമ്പോ. ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോ രീതിയിലൊക്കെ ഇങ്ങനെന്നൊക്കെ നമ്മക്ക് അറിയാ. ആഹ് പ്രധാനായിട്ട് കുട്ടികളൊക്കെ പോകുന്നത് ആനന്റെ വരവൊക്കെ കാണാനാവും. കുട്ടികൾക്ക് ഭയങ്കര ഹരാവും. ഉത്സവ
ഇപ്പം കൂടുതലും ഈ നാസിക് ടോള് നാസിക് ടോള് പോലെ ഇപ്പ ചെണ്ട ഇങ്ങനെ മറ്റേ ഭയങ്കര സൗണ്ട് ഉള്ള ഒരു സംഭവല്ലേ പിന്നെ തീയിൽ ചൂടാക്കിയിട്ട് ആക്കുന്ന ആസിക് ഡോൾന്ന് പ അങ്ങനൊര് സംഭവണ്ട് അതാണ് ഇപ്പ കൂടുതലും അനു
ഈ ഭയങ്കര കളറായിട്ടുള്ള പേപ്പറുകളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആ അയ്ല് ഇങ്ങനെ വീശുന്ന കണക്കൊക്കെ അതൊക്കെ ഭയങ്കര കാഴ്ചകളാ. കാണാനും ഒരു ഭംഗിയാ. ഫ്ലോട്ടുകൾ പലതരത്തിലുള്ള ഫ്ലോട്ടുകൾ
പക്ഷെ ഭയങ്കര തെരക്കാവും.
തെരക്കുവാണ് ഉഹും
ഇവരെ അപകടണ്ടാക്ക്ണ ഓരോ കാര്യങ്ങൾ ഉത്സവങ്ങള്
ആഹ് അതെ കല്ല് കല്ലുണ്ടാവും
ആഹ് അതെ തല്ലുണ്ടാവും. അതേപോലെ ആനക്ക് എളകീട്ട് അങ്ങനെയൊക്കെ
ആഹ് അതെ അതെ അതെ അതെ. ആന്നാന്ന് ശരിയാണ്. അങ്ങനെയൊക്കെ ഉള്ള പരസ്പ അങ്ങനത്തുള്ള പ്രശ്നങ്ങളും ഉണ്ട് പിന്നെ
തോണി അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുവല്ലോ ഉത്സവങ്ങൾക്ക്
ആഹ ആഹ ആഹ അതീ കൊച്ചുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കര
ആഹ ആഹ അതെ അതേപോലെ തന്നെ കൊറേ ചെറിയ കച്ചവടക്കാർണ്ടാവില്ല ചെറിയ ബലൂൺ ആയിട്ടും അങ്ങനെ അങ്ങനെ കൊറെ ഇത് പറ്റ കാറ്റി നിറച്ചിട്ടില്ല അവർക്കൊരു കച്ചവടം മാവേചെയ്യും നമ്മുക്ക് ഒരു സ്വ ണ്ടാവൂ ഇല്ല അവർക്കെങ്ങ് കൊടുക്കാഞ്ഞാലേ അങ്ങനത്തെ ഒരു പരിപാടിയാണത്
അത് ഒര ഒരെണ്ണത്തിലന്നും നിക്കത്തില്ല ആഹ ഉത്സവപ്പറമ്പ് മൊത്തോം വാങ്ങിക്കും
ആഹ അതെ കാണാൻ നല്ല രസംല്ലെ ഒരെപോലെ ഇങ്ങനെ അതെ നല്ലതന് ഇങ്ങനെ കണ്ടിരിക്കാന് ഭയങ്കര രസാണ് പിന്നെ ഭക്ഷണം ഉണ്ടാവൂലേ പലേ ഓരോ ഉത്സവ അതിന് അവരുടേതായിട്ടുള്ള ഭക്ഷണം ഉണ്ടാവും ആ സ്ഥല സ്ഥല തുള്ള ഒരു പ്രത്യേക ഔഷന്തം ഞങ്ങള് ഇവിടെയൊക്കെ ഞങ്ങ കേട്ട്ക്കാണോന്നറിയില്ല നാടിബലെന്നു പറഞ്ഞൊരു ഇതിണ്ടെ അത് ഞങ്ങള ഇവിടെ ഒരു ഒട്ടുമിക്ക ഞങ്ങള ഈ ഭാഗത്ത് മാത്രമേ കിട്ടുള്ളൂ നല്ല രസാണ് നല്ല
ഉം ഉം നല്ല രസാ
മുട്ടായി ആണ് അതേപോലെ ഓരോ സ്ഥലത്ത് ഉണ്ടാവൂല്ലേ അവരുടെ സ്ഥലത്തുള്ള ഇ സിനിം ഇങ്ങനത്തെ പോലെ നേഴ്സ്ഒക്കെ ആയപ്പോ അധികം ആൾ ആൾ ഇവിടെ നിൽക്കാൻ വരാ കാരണം ഒരുപാട് ദേശത്തുള്ള ആൾക്കാര് വെരിയാണല്ലോ
എന്റെ ദേശത്തും കാ വരും വരും ആഹ എല്ലാവർക്കും പല സ്ഥലത്തു നിന്ന് വരുമ്പോൾ പല രീതി കാണുമ്പോ എല്ലാർക്കും ഒരു കൗതുക അപ്പം എല്ലരും ഭയങ്കര അത്ഭുതമായിട്ടാക്കെ ഇതൊക്കെ ആസ്വദിക്കും ഉം ഉം.. ആ
വിടെ ഞങ്ങള് തീരുമാനം ഉ അമ്പലത്തിലൊക്കെ ഉത്സവങ്ങൾ ഉണ്ടായി ഞങ്ങള് പോകും കാണാന് അവരുടെ ഒരു ഇത് വെക്കുന്നതും അതൊക്കെ കാണാനന്നേ ഭയങ്കര രസാണ് ക്കെ അമ്പലം നിറച്ച് എ വെള ക്ക് കത്തിച്ചിട്ട് എങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്
ആഹ അതെ അതന്നെ
കുട്ടികളെ പരിപാടിയൊക്കെ ഉണ്ടാവും ചെലര് ഞങ്ങള് ചെറിയ അമ്പലങ്ങളിലെ പരിപാടിക്കും ഉത്സവങ്ങൾക്കൊക്കെ കുട്ടികളെ പരിപാടി ചെറിയ കുട്ടികള് കളിക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാ അതിനൊക്കെ ഞങ്ങള് പോവാറുണ്ട്ട്ട കാണാന്
ആഹ ഇപ്പോൾ അതാണ് കൂടുതലും കൈക്കൊട്ടിക്കളിന്ന് പറയുന്നേ
ആഹ ഹ
പല ഒരുപാട് പാട്ടുകളിട്ട് മിക്സ് ചെയ്തിട്ട് കളിക്കുന്നത് മ്മ് നല്ല രസവാ അത് കാണാന്
പണ്ടൊന്നും ഇത്ര ഉത്സവങ്ങൾ ഇല്ല തോന്നുന്നല്ലേ
ആഹ പണ്ടിങ്ങനെ അതൊന്നും കണ്ടുപിടിച്ചിട്ടില്ല കൂടുതൽ ആനകളെ കൊണ്ടുള്ള പ്രദർശണം വെപ്പും അങ്ങനെയൊക്കെയുള്ളു ഇപ്പോന്ന് വെച്ചാ അല്ലാതെ ഈ ഫോട്ടുകള് ചെണ്ടമേളങ്ങൾ പലതരത്തിലുള്ള ചെണ്ടമേളങ്ങള് പിന്നെ ട്രാ ഡാൻസ് ട്രൂപ്പ് ഡാൻസുകള് അങ്ങനെയൊക്കെ മ് അതായത് എന്ന് വെച്ചാ ആളുകൾ മാറുംതോറും ഓരോ കഴിവ്കളിങ്ങനെ ഇങ്ങനെ വന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് ഡാ കണ്ടുപിടുത്തങ്ങള്
ഉം പക്ഷെ ഉത്സവങ്ങളത് പല ആഘോഷങ്ങളായിട്ട് മാറിയിട്ടുണ്ടല്ലേ അപ്പൊ ഉത്സവങ്ങളെ ഒരു നമ്മുക്ക് നമ്മള ഇതില് ഞങ്ങക്ക് നേർച്ചാന്നൊക്കെ പറയുമ്പോ അതിനനുസരിച്ച് ഞങ്ങള് ഒരു ഇത് എന്തായിരുന്നു ഇപ്പ എല്ലോതും ഒരേ പോലെയാണ് പാട്ട് പാടി ഡാൻസ് കളിച്ച്
ആഹ് നിങ്ങൾടെ ആൾക്കാര് തന്നെ സത്യത്തിൽ ഈ ദഫ് കൂട്ട് തന്നെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കയല്ലേ മറ്റേ അയ്യപ പ്പൻ്റെ പാട്ടൊക്കെ ഇട്ടിട്ട് അത് പാട്ട് കേട്ട് ദഫോട്ട് ചെയ്യുന്നത് അത് പയങ്കരായിട്ടും ട്രെൻഡ് ആയ ഒരു കാര്യ ആഹ്
അതിലിപ്പോ അവരുടത് ഇവരുടേന്നൊന്നും ഇല്ല അപ്പൊ അത് എല്ലാ എല്ലാ ആർക്കും ഒരേപോലെ ആസ്വദിക്ക ഇണ്ടല്ലോ അതന്നെ വല്യ ഒരു കാര്യല്ലേ അനിക്ക് അങ്ങനെ
കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് പള്ളിയുടെ മുമ്പിലായാലും അമ്പ ലത്തിനു മുമ്പിലായാലും ഒക്കെ പിന്നെ അതുപോലെ ഈ ഘോഷയാത്ര പോലെ പോയാല് അവർക്ക് വെള്ളം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക
ആഹ് ഞങ്ങളെ ഒരു നല്ല ഞങ്ങ നബിദിനംന്ന് പറയും
അത് അറിയ
ആഹ് അതെ നിങ്ങൾക്ക് നിങ്ങളല്ലാം ഒരുപാട് നല്ല സപ്പോർട്ട നല്ലായിട്ട് കുടാടാനം അവർക്ക് സ്വീകരണം എന്ന് പറഞ്ഞത് വലിയ സ്വീകരണമാവും അവരു ഞങ്ങളെ ഇവിടെക്കെ ഞങ്ങള മദ്രസയില കുികളൊക്കെ ആട്ട് പോകുമോ അധികം ഇതിലും നിങ്ങളെ ഇതിലുള്ള ആൾക്കാരാവും അവർക്ക് വെള്ളം കൊടുക്കാനും വണ്ടി ഓടിക്കാനൊക്കെ
നമ്മൾ അവിടെ മനുഷ്യത്വ വല്ലേ ചിന്തിക്കുന്നോളൂ ഉത്സവങ്ങൾക്കായാലും ആഘോഷങ്ങക്കായാലും എന്താഘോഷം വന്നാലും നമ്മൾ മനുഷ്യത്ത ചിന്തിക്കാവും അവിടെ ഒരു വേർത്തിരിവല്ല നോക്കേണ്ടത്
ഉം അത് നല്ലൊരു കാര്യണല്ല മറ്റേത് എന്താ പറയാ നമ്മള് ന നമ്മള ഈ അവിടെ ആൾക്കാരുടൽ ഇങ്ങനെ ജാതി ഉണ്ടെങ്കിലും അത് ഇതായിട്ട് വിഷയായിട്ട് പുറത്തക്ക് വരാതെ ഒരുമിച്ച് ഇനിയിപ്പോ ഇവിടെ ക വെടികട്ടാവട്ട്
അതെ അതെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാവട്ടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാവട്ടെ ട്ടെ ഒരു ബസ്സിൽ പോകുന്നവരാവട്ടെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജാതിയും മതവും നോക്കാതെ സഹായിക്കുക അത് തന്നെയാണ് വേണ്ടെ
ആഹ് അതെ എല്ലാവർക്കും അവരുടേതായല് ആഘോഷങ്ങൾ ഉത്
ആഘോഷങ്ങൾ അത് അതെല്ലാം കൊള്ളുമല്ലോ ഇപ്പം പള്ളിയിലെ പരിപാടികൾ വന്നാലും നമ്മള് പോവും പങ്കെടുക്കും ഇപ്പം അവിടുത്തെ ഭക്ഷണം കഴിക്കും അതെ തിരിച്ചമ്പലങ്ങളിലായാലും
ഉം
അതെ
എല്ലാത്തിനും മെയിൽ ആയിട്ട് പടക്കങ്ങള് വെടി കെട്ട് അതൊക്കെ എല്ലാത്തിലും ഉണ്ടാവലേ നമ്മള് എല്ലാത്തിനും
ആഹ് ഇവിടെ ഉണ്ട് ഞങ്ങളത് എല്ലാ ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് ആഹ് വെടിക്കെട്ടൊക്കെ നടത്തുന്നു
ഞങ്ങളൾ ഇവിടെ എങ്ങനെന്നണ്ടോ പെരുന്നാൾ കഴിഞ്ഞന്ന് രാത്രിയൊക്കെ നല്ല പടക്കൊക്കെ
ആഹ് ആന്ന് ആന്ന് ഇങ്ങനെ കമ്പം പോലത്തെ പല ത പലതരത്തില കള്ള നിറത്തിലൊക്കെ ഇങ്ങനെ
നിറത്തിലൊക്കെള്ള കറങ്ങിട്ടോ തിരിങ്ങീട്ടൊക്കെ ഉള്ളത്ണ്ടല്ലോ ഇപ്പോ
അഹ് അങ്ങനെന്ത സംഭവമൊക്കെ ഉണ്ട്
അതേപോലെ അപ്പൊ ഞങ്ങള ഇവിടെയൊക്കെ എല്ലാവരും ഒരുമിച്ച് വരും അത് ഉത്സവത്തിനൊക്കെ അങ്ങനെ ആവല്ലോ കുടുംബ ക്കാരെല്ലാവരും ഒരുമി
ആ ബന്ധുക്കളും ആ കൂട്ടുകാ കുട്ടികളും എല്ലാരും വരും ആഘോഷിക്കും നമ്മള് ഭക്ഷണം ഒരുക്കും വീടുകളിൽ അങ്ങനെ അവർക്ക് സൽക്കാരം അങ്ങനെ കൊടുക്കും
സന്തോഷമാണ് ഉത്സവ ആവുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മള് കൊറ ഒരാഴ്ച മുന്നേൊക്കെ തുടങ്ങും അതിന്റെ
തൊടങ്ങി അതെതെ അതെ അതെ പിന്നെ അമ്പലപ്പറമ്പിലായിരിക്കും എല്ലാവരും പരിപാടി കാണാനായാലും അങ്ങനെ കച്ചവട സാധനങ്ങള് വാങ്ങിക്കാനായിട്ട്